ഹലോ
ഹലോ
ഉം കേക്കാമോ
ആഹ് കേക്കാം കേക്കാം ഞാൻ പറഞ്ഞെ കേക്കുന്നുണ്ടോ
കേക്കുന്നുണ്ട് നന്നായി കേക്കുന്നുണ്ട്
ആഹ് ആഹ് ഇന്നലെ ഇന്നലെക്കെ വിളിച്ചിട്ട് കേക്കത്തില്ലായിരുന്നേ അപ്പ ഞാനോർത്ത് എന്റെ ഫോൺന്റെ കംപയിന്റാണെന്ന് അറിയത്തില്ലല്ലോ
ഓഹ് ഓഹ് നല്ലപോലെ കേക്കുന്ന്
ആഹ് അത് മതി അഎന്നാ പറഞ്ഞാലും ഒരാൾ വിളിക്കുമ്പോ കേക്കുന്നുന്ന് കേക്കുമ്പോ എന്തരു സന്തോഷ ല്ലേ ഉം അത്
ചാഹ്‌
ആഹ് ചായൊക്കെ കുടിച്ചിട്ട് ഇപ്പെങ്ങോട്ട് ചുമ്മാ ഇരിയ്ക്കുന്നതേ ഒള്ളൂ ഇനിപ്പം ചറപറാ പരിപാടികളൊക്കെ തൊടങ്ങിയാ പിന്നെ കെടക്കുന്നിടം വരെ പണിയാ അതോണ്ട് കൊറച്ചേരം വെറുതെ ഇരിയ്ക്കുവായിരുന്നു
ആഹ് അടുക്കളേല് ഇനി രാത്രിത്തേക്ക് ഇനി എന്തേലും ഫുഡുണ്ടാക്കണോ
ഇല്ല രാവിലെ അപ്പവായിരുന്നു അപ്പ ഇനിയിപ്പ വൈകിട്ട് അപ്പം തന്നെ വെച്ച് അഡ്ജസ്റ്റെയ്യും
ഹോ ഇനി ഒണ്ടാക്കണ്ടേ
ആഹ് അതുണ്ടാക്കണം അതാവുമ്പം ഫ്രഷ് ആയിട്ട് അപ്പപ്പൊ ചുട്ടെടുത്താ മതിയല്ലോ ഈ ചപ്പാത്തിയൊക്കെ ഒണ്ടാക്കുന്നപോലെ ആഹ് കറിം വെച്ചു രാവിലേ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് ആരും കഴിച്ചില്ല അപ്പൊ ഡിന്നറിന് അത് തന്നെ എടുക്കും ഭക്ഷണോം തീരും നമുക്ക് പണിയും കൊറവുണ്ട്
ആഹ് രാവിലെ കഴിച്ചില്ലെങ്കിൽ രാത്രി കൊടുക്കുവല്ലേ.
ആഹ് അത്രേ ഉള്ളൂ ഇന്ന് കഴിച്ചില്ലേ നാളെ കൊടുക്കുംന്ന് ഭീഷണിപ്പെടുത്തും. അപ്പൊ ഇന്ന് കഴിച്ചോളൂ അയ്യോ.
കിട്ടയാ
ആഹ് നമ്മുടെ മീൻകടയുണ്ട് ഞങ്ങക്ക് അപ്പൊ പിന്നെ അയിന ത്ത് അവിടുന്ന് മീന് ഇഷ്ടംപോലെ കൊണ്ടരും അതുകൊണ്ട്. ഇഷ്ടം പോലെ മീനും ചിക്കനും ഒക്കെ കഴിക്കാം.
ഓഹ് ഓഹ് മീൻകറിയൊക്കെ ഉണ്ടായിരു
ആഹ് എന്നും കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടപ്പെടില്ല.
മട്ക്കൂലെ
ആഹ് ആഹ് മടുപ്പാണ്.
പച്ചക്കറി ഇഷ് ഇഷ്ട്ടാണോ?
പച്ചക്കറി ഇവിടെ എനിക്ക് മാത്രം ഇഷ്ടവാ ബാക്കി ആർക്കും ഇഷ്ടവല്ല.
അപ്പ വക്കൂ പച്ചക്കറി
ആഹ് എനികുവേണ്ടി എന്തെങ്കിലും തോരനോ ഒരു മെഴിക്കുപുരട്ടി ഒക്കെ ഇല്ലാതെ പറ്റത്തില്ലല്ലോ ഡെയിലി
ആഹ് അതെ
ആ പിള്ളേർക്ക് സ്കൂളില് നോൺ വെജൊന്നും കൊടുത്തു വിടാൻ പറ്റത്തില്ലാത്തോണ്ട് വെജ് എന്തായാലും വെക്കും
ഓ നോൺ വെജ് കൊണ്ടോ കൂടെ സ്കൂളി
സ്കൂളിൽ അത് ഇത് ഈ കുഞ്ഞി പിള്ളോരായണ്ട് ഇവർക്ക്ത് ഹാൻഡില് യ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ
അപ്പ പിന്നെ അവർക്ക് എന്ത് കൊടുത്ത് വിടും
അവർക്ക് എന്തൊക്കെ കൊടുത്തു വിടും ഈ മറ്റേ ഭസ്മതി റൈസ് ഇല്ലേ
ആഹ്
അതുകൊണ്ട് പല ടൈപ്പ് സാധനം ബിരിയാണി പോലത്തെ ഗീ റൈസ് പോല തോ തേങ്ങാച്ചോറ് പോലത്തെയൊക്കെ ഉണ്ടാക്കും ശരിക്കും ഇതുവായിട്ടൊന്ന യാതൊരു ബന്ധവും കാണത്തില്ല നമ്മൾ ഉണ്ടാക്കുന്നയിന് പക്ഷേ ടേസ്റ്റ് ഉള്ളത് കൊണ്ട് ഇവമര് കഴിചോളും
ഓ ഓ ഓ കളർങ്ങ് മാറ്റി വിടുല്ലേ
ആഹ് ഒരിച്ചിരി ഷേപ്പ് മാറ്റി ങ്ങ് വിടുമ്പോം പലതരത്തിലുള്ള ബിരിയാണികളായില്ലേ ഒരു നെയ്ച്ചിരി ട്ട് കഴിഞ്ഞ നെയ്ച്ചോറ് ആയില്ലേ
ഓഹ് ഓഹ് ഓഹ് ഓഹ്
ആഹ് അതുപോലെ പല പല സംഭവങ്ങൾ ഉണ്ടാക്കിങ്ങ് കൊടുക്കും പിന്നെ രണ്ട് പപ്പടം കൂ രണ്ട് പേര് രണ്ട് ആമ്പിളരാണേ
ഓഹ് ഓഹ് ഓഹ്
അപ്പൊ ഇച്ചിരി പപ്പടം കൂടെ അതിന്റെ കൂട്ടത്തിൽഉണ്ടെങ്കി സലഡും എന്തങ്കിലും ഉണ്ടെങ്കി അത് മതി അവർക്കത ഇഷ്ടം ടം
ഓഹ് വീട്ടിൽ വന്നിട്ട് മീന മീൻ മീൻ എറച്ചിയൊക്കെ കഴിക്കും
ആഹ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും കഴിച്ചിട്ട് പോവത്തില്ല പക്ഷെ ഡിന്നറിന് വന്ന് കഴിയുമ്പോം എന്തെങ്കിലും കായിപ്പി മക്കൊക്കൊെങ്കി നമ്മള് ഓട്സിനകത്തൊെ മുകി മുട്ടക്കത്തൊക്കെ മുക്കിട് വറുത്തത് വക്കത്തില്ലെ
ആഹ് ആഹ് ആഹ്
ആഹ് അങ്ങനൊക്കെ ഉള്ളതൊക്കെ കഴിച്ചോളും പിന്നെ മീൻ വേണ്ട രണ്ടു പേർക്കും
ആഹോ
ആ ചെറുതിനെ മീൻ ഇങ്ങനെ മുള്ളില്ലാതെ എടുത്ത് വെച്ച് കൊടുത്താ അത് തിന്നോളും
ഉ
പക്ഷേ വലുതിന് മീൻ വേണ്ട
ഇപ്പൊ വലുത് എന്താ കഴിക്കുന്ന
ഇതുപോലെ ഈ മീൻ തന്നെ ഞാനിങ്ങനെ പൊടിച്ച് കുറച്ച് സവാളയും ബീട്രൂട്ടും എല്ലാം കൂടി ഇട്ടിട്ട് ഈ ചപ്പാത്തിക്കത്ത റോൾ ഇതങ്ങോട്ട് കൊടുക്കും അവൻ പോലും അറിയത്തില്ല എന്നതായി ഉണ്ടാക്കി കൊടുക്കുന്നതന്ന്
ഓ പല പല പരീക്ഷണങ്ങളാണല്ലേ
ആണോെന്നോ യൂട്യൂബിൽ പോലുംങ്ങ പല്ല നമ്മളൊക്കെ വീട്ടിൽ നടത്തുന്ന അത്രയും പരീക്ഷണങ്ങളൊന്ന എനിക്ക് എപ്പോഴും തോന്നും
ഹസ്ബൻഡ് എന്ത് പറയും
അതെ നീ ചോറും ചിക്കൻ കറിയും കൊടുത്ത അവര് കഴിക്കത്തില്ല ചപ്പാത്തിയും ചിക്കൻ കറിയും കൊടുത്ത ത്താലും കഴിക്കത്തില്ല എന്നാ ഈ ചപ് പ്പാധിക്കാത്തോട്ട ഈ ചിക്കൻ ഇങ്ങനെ ഇങ്ങനെ കി കിരാന്ന ആക്കിയിട്ട് റോള് ചെയ്ത് ഇച്ചിരി കൊടുത്ത് കഴിയുമ്പോ ഭയങ്കര ഇഷ്ട കഴിക്കാൻ അപ്പൊ ഇവർക്കത് വേണ്ടാഞ്ഞിട്ടല്ലന്നേ നമ്മളെ ചുമ്മാ മെനക്കെട്ത്തണം അത്രേ ഉള്ളൂ ഉം ഇവര്ടെ ഒക്കെ ഇഷ്റ്റ് ഹസ്ബൻഡ്ന് വേണ്ടി എന്ത് കൊടുത്താലും കഴിച്ചോളും പാവയ്ക്ക അല്ലാതെ എന്ത് കൊടുത്താലും കഴിച്ചോളും ആഹ് അത്രയ്ക്കും മിട്ക്കനാ അതുകൊണ്ട് സാര ഇല്ല പിന്നെ പിള്ളാരേ പറ്റിക്കാൻ എള്പ്പ അല്ലേ
ആഹ് എത്രല്ലാ രണ്ടുപേരും
ഒരാൾ എൽ കെ ജിയിലും ഒരാൾ അഞ്ചിലും ഉഉം ഹും അതുകൊണ്ട് തീ ആഹ് അത് മാത്രേ ഉള്ളൂ എനക്ക്ഷ്ട അല്ലാത്ത് ഒരു ദിവസത്തി വെലുത് ഇപ്പോ ഏകദേശൊക്കെ ആയേ
ആഹ്
അവൻക്ക് ഇപ്പ ഇച്ചിരി പഠിക്ക്യാനൊക്കെ ആയി സ്വന്തവായിട്ട് ഹോംവർക്ക് ഒക്കെ ചെയ്യാറായത് കൊണ്ട് വെല്ല്യെ കൊഴപ്പൊ ഇല്ല പക്ഷെ ചെറുത് അക്ഷരം പഠിക്കുന്നല്ലേ ഉള്ളൂ അത്കൊണ്ട് ഒരു രക്ഷയില്ല ഉം അവടെയും അവടെ എത്ര പിള്ളേരുണ്ടോ
ഇവിടെ കുട്ടികളില്ല
ഇല്ല ഇയ്യോ നിങ്ങള് സമാധാനമുള്ള ജീവിതത്തിലാ ഇപ്പ ജീവിക്ക്ന്നത്
ഞാനും ഹസ്ബൻഡും മാത്രേ ഒള്ളൂ
ആഹ് ഇപ്പത് ഏറ്റവും സമാധാനമുള്ള സമയാണ് ഇപ്പ ജീവിക്ക്ന്നത് എല്ലാരും പറയും ചോയ്ക്കും കുട്ടികളൊക്കെ വേണ്ടേ കുട്ടികളില്ലേന്ന് വേണ്ട ഞാൻ പറയുന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഒര് അഞ്ചാറ് കൊല്ലം കഴിഞ്ഞിട്ട് രണ്ട് പിള്ളേരുണ്ടായാ മതിന്നാ ഹോ എൻ്റെ പൊന്നേ പ്പ കാര്യം പിള്ളാര് അലമ്പൊന്നും ഇല്ല പാവം പിടിച്ച പിള്ളാര മു റ്റത്തോട്ട് പോലും അങ്ങനെ ഞാനൊണ്ടെങ്കി മാത്രേ മുറ്റത്തെറങ്ങു ഒള്ളൂ പെരയ്ക്ക്യാത്തിരുന്നോളും കളിച്ചോളും തല്ലൊന്നും ഇല്ല പക്ഷെ ഒരു സമാധാനം ഇല്ല അതിപ്പൊ ഞാൻ പറയുമ്പോ എന്താന്ന് മനസ്സിലാവത്തില്ല എന്നെങ്കിലൊക്കെ പിള്ളാരൊക്കെ ഒണ്ടായി കഴിയുമ്പം അ പ്പ മനസ്സിലാവും അപ്പഴ്ത്തേയ്ക്ക് ഞാൻ രക്ഷപെട്ടു ഇവന്മാര് വെല്ല്ല്യെ പിള്ളേര് ആവുവാലോ
അതെ സ്കൂളീന്ന് എങ്ങനെ ഉണ്ട് രണ്ട്പേരേം പറ്റീട്ട്
ആഹ് മൂത്തവൻ എല്ലാത്തിലും ഫസ്റ്റ് ആണേ ക്ലാസ്സിലൊക്കെ ഫസ്റ്റാ ഇപ്പ എൽപിയുടെ ഹെഡൊക്കെ ആയിരുന്നു അവൻ അവിടെന്ന് എറങ്ങുമ്പം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എൽ എസ് എസ് ഒക്കെ ഉണ്ട് ആഹ് ചെറുതിനിനെയാണ് ഇനിയിപ്പ എങ്ങനെ ആവുന്ന് അറിയത്തില്ല സ്വ ഭാവികമായിട്ടും ഈ എളയ പിള്ളാര് ഇച്ചിരി കുരുത്തം കെട്ട പിള്ളോരായിരിക്കുല്ലോ എല്ലാരേം വീട്ടി
ഓഹ് ഓഹ് ഒഹ് ഉം
അതുപോലെ അവനും ഒരു കുരുത്തം കെട്ടവാനാന്ന് തോന്നുന്നു
പഠിക്ക്യാ ഇരിക്കുമ്പൊ പഠിക്ക്യോ
ആഹ് കാ ചില വർക്കിനൊക്കെ ഉണ്ട് യെ എഴുതാനും ബി എഴുതാനും ഇപ്പ പഠിക്ക്ന്നേ അപ്പ ഇച്ചിരി ഇര്ന്ന് കരയും പക്ഷെ ഞാൻ പഠ്ത്തത്തിന്റെ കാര്യത്തി ഒരു വിട്ടുവീഴ്ചയും ചെയ്യത്തില്ലേ പഠിക്ക്യാ ഇരിക്കുമ്പ ഞങ്ങ അവര്ടെ അമ്മേ അല്ല അഹ് മൂത്തവൻ പറ യും ഞാൻ മോൺസ്റ്ററാണെന്ന് ആ സമയത്ത്
ല്ലല്ലേ വീട്ട്ല് കുഞ്ഞല്ലേ ഉള്ളൂ
ആഹ് ഒള്ളൊള്ളൊള്ളൂ
ആഹ്
നമ്മള് പഠിപ്പിക്കായിരിക്കുന്ന സമയത്ത് വേറെ ആരേം ഇൻട്രാക്ഷൻ ഒന്നും ചെയ്യത്തില്ല അതുകൊണ്ടെന്നാ സുഖമായിട്ട് ഇവന്മാരെ പഠിപ്പിക്കാൻ ഇരുത്താം വല്യ പേരന്റ്സ് ഒക്കെ ഉണ്ടെങ്കില് നമ്മള് വഴക്കൊക്കെ പറഞ്ഞ് തല്ലൊക്കെ കൊടുക്കുമ്പോ അവര് രക്ഷിക്കാനൊക്കെ വരൂല്ലേ
ആഹ് ശെരിയാ
അപ്പൊ പിള്ളേർക്ക് തോന്നും അയ്യോ കുറച്ച് കരഞ്ഞ് കഴിഞ്ഞാൽ അവരങ്ങ് രക്ഷിക്കും നമുക്ക് പഠിക്കണ്ടല്ലോ എന്നൊക്കെ തോന്നും അച്ഛൻ മൈൻഡ് ചെയ്യുമ്പോ ഞാനച്ഛനോട് പറയും നിങ്ങളിരുന്ന് പഠിപ്പിക്കാൻ
അപ്പോഴത്തേക്കും അത് പറ്റത്തില്ലല്ലോ അവർക്ക് ഇങ്ങനെയുള്ള റിസ്ക് ഒന്നും എടുക്കാൻ ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് മക്കളെ പഠിക്കുന്ന കാര്യത്തിൽ മാത്രം അച്ഛൻ ഇടപെടത്തില്ലെന്ന് പറയും
ഒരു കണക്കിന് അതാ നല്ലത് നമ്മക്കതാ നല്ലേ
ഉം
ഒന്നെങ്കിൽ ഹസ്ബൻഡ് കൂടെ പഠിപ്പിക്കണം അതല്ലെങ്കിൽ പഠിപ്പിക്കരുത് എന്നാലേ പിള്ളേർക്ക് പേടിയ പഠിക്കാനല്ലോ ഒരു മണിക്കൂറൊക്കെ മതി
ആണോ
ആഹ് ആ സമയം കൊണ്ട് ഇപ്പ അക്ഷരങ്ങളൊക്കെല്ലേ ഉള്ളൂ ആഹ് രാത്രി ഞങ്ങൾ ഏഴ് മുതൽ എട്ട് വരെ പഠിക്കാൻ ഇരിക്കും
ഓഹ് ഓഹ് ഓഹ് അത് കഴിഞ്ഞ് ഫുഡും കൊടുത്ത് കിടത്തുവോ
ആഹ് അങ്ങനെ തോന്നില്ല അങ്ങനെ തോന്നും പക്ഷെ ചെയ്യത്തില്ല എട്ട് ഹസ്ബൻഡ് വരുമ്പോ ഒമ്പത് മണി ആവും പോവേ അപ്പം എല്ലാർക്കൂടെ അ അത്താഴം ഒരുമിച്ചിരുന്ന് കഴിക്കാൻ ഓർത്ത് ആഹ് സമയം വരെ ഞങ്ങളറ്റ ഇപ്പൊ ഇപ്പ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോ ഇവന്മാർക്ക് നേരത്തെ ഫുഡ് കൊടുക്കുന്നെ നേരത്തെ ഞങ്ങള് താമസിച്ച് ഒരുമിച്ച് പത്ത് മണിക്കായിരുന്നു ഡിന്നറ് കഴിക്കുന്നേ അങ്ങനെ കഴി ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും വണ്ണം വെക്കാൻ തുടങ്ങി നമ്മള് ഫുഡ് കഴിച്ച് ഉടനെ കയറിക്കടന്ന് ഉറങ്ങുവല്ലേ
ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് അപ്പൊ ഞങ്ങള് ഇങ്ങനെ പോയാ ശെരിയാവത്തില്ല വണ്ണം വെച്ച് കഴിയുമ്പം നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ
ആഹ്
അതുകൊണ്ട് ഞങ്ങള് ഞങ്ങള് ഞാനും പിള്ളരും മാത്രം ഇപ്പോൾ ഏഴ്മണിയാകുമ്പോൾ ഫുഡ് കഴിക്കും അത് കഴിഞ്ഞിട്ട് പഠിക്കാനിരിക്കും
ഓഹ് ഓഹ്
ആഹ് അതാകുമ്പോ ഇവർക്ക് ഹസ്ബൻഡ് വരുമ്പത്തേന് ഞങ്ങളെ പഠുത്തോം തീരും അത് കൊണ്ട് കുറച്ച് നേരം വരെ ടീവിയും കണ്ടിട്ട് പത്ത് മണി പത്തരയാവുമ്പവന്മാരെ കേറ്റിയങ്ങ് കിടത്തും
ഓഹ് ഓഹ് അപ്പൊ ഹസ്ബൻഡ് ഒ തനിച്ച് കഴിക്കുവോ
ഹസ്ബൻഡിന്റെ കൂട്ടത്തിൽ ഞാനവിടിരിക്കും ഇവര് പിള്ളേര് കേറി കെടക്കൂല്ലേ ആഹ് സമയത്ത് ഞങ്ങള് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും എന്നിട്ട് കഴിക്കും കഴിച്ചി ട്ട് അതെങ്ങനെയാ ഒമ്പത് മണിയാകുമ്പോ വന്നാ ഒരു മണിക്കൂറിവർക്ക് ബാത്റൂമിൽ കയറിയിരിക്കാൻ വേണം
ആഹ് എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ്
ആഹ് അത് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാ എപ്പഴാ ഒന്ന് കഴിച്ചിട്ട് കിടക്കാൻ പറ്റുന്നെ രാവിലെ എണീക്കുംകൂടെ വേണ്ടേ രണ്ടു പേരേം വിടണ്ടേ
ആഹ് ശെരിയാ
ഉം ഉം
മഴയൊക്കെ ഉണ്ടായിരുന്നോ അവിടെ
ഇപ്പൊ കൊറെ ദിവസായിട്ട് നല്ല വെയിലല്ലേ
ഓഹ്
ആഹ് ആഹ് മൂ മൂന്ന് നാലൂസായി നല്ല വെയിലാണേ
ഓഹ് മഴയത്ത് എറങ്ങിപ്പോയി കളിക്കോ കുഞ്ഞുങ്ങള്
ഇല്ല എന്നെ പേടി അല്ലേ
ഉ
അയ്യോ
ആഹ് സ്കൂളിലൊക്കെ എങ്ങനെയ പോവുന്നേ അപ്പോ
രാവിലോ ഇല്ല നമ്മള് സ്കൂളിന്റെ തൊട്ടടുത്ത താമസിക്കുന്നേ എന്നാലും ന ടന്ന് പോവാൻ പറ്റില്ല ഓട്ടോയ്ക്ക വിടുന്നെ ഇവിടുന്ന് അഞ്ച് മിനിറ്റ് സ്കൂളിലോട്ട് അവിടുന്ന് തിരിച്ച് അഞ്ച് മിനിറ്റ് ഇങ്ങോട്ട്
ഓഹ് കൊൺ കൂടെ പോവോ
നേരത്തെ അങ്ങ് കൊണ്ടു വിടുവായിരുന്നേ ഇപ്പൊ തൊട്ടടുത്ത വിട്ടിലോക്ക പിള്ളേരുള്ളതുകണ്ട് ഓട്ടോയ്ക്ക് പറഞ്ഞുവിടും അഞ്ച് പിള്ളേരെ ഒരുമച്ച് ഓട്ടോയ്ക്ക് ഇവിടുന്ന് കേറ്റിവിടും
ഓഹ് ഓഹ് ഓഹ്
ആഹ് അപ്പൊ മൂത്തവൻ എന്ത്‌ ചെയ്യാ
ആഹ്
ആഹ് രാവിലെ ഓട്ടോക്ക് പോവും വൈകിട്ടും ഓട്ടോയ്ക്ക് തിരിച്ചു വരും
ഓഹ് ഓഹ് ഓഹ്
ഒരു ടെൻഷനും വേണ്ട
ആഹ് ശരിയാ എവിടെ നിക്കി ചെയ്യുന്നു ഒന്നുല്ലല്ലോ
ആഹ് ഒന്നും ഇല്ലല്ലോ പണ്ടത്തെപ്പോലെ ആരായിപ്പോ അങ്ങനെയൊക്കെ നടന്നൊക്കെ സ്കൂള് പോവുന്ന എല്ലാ പിള്ളേരും സ്കൂൾ ബസിനോ വാനോ ഓട്ടോ ട്ടോയ്ക്കോ ഒക്കെയല്ലേ പോവുന്നെ
ആഹ് അതെ അതെ
ഉം ഉം
ശരിയട എങ്കി വിളിക്കാമേ
ആഹഹ് എന്ന ശരി എടക്ക് വിളിക്കാവേ ആഹ് ശരി